ഹലോ ആ കേക്കുന്നുണ്ട്
ആഹ് വിട്ടു വിട്ട് കേൾക്കുന്നുള്ള വ്യക്തമാവണ്ടായിരുന്നില്ല
ആ സുഗായിട്ടിരിക്കുന്നു അവിടെ എല്ലാർക്കും സുഖമാണോ
ഇവിടെ കുഴപ്പില്ല സുഖായിട്ടിരിക്കുന്നു മഴടതായിട്ടുള്ള പ്രശ്നങ്ങളും അസുഖങ്ങളൊക്കെ രിക്കുന്നു
ഉ ഉണ്ട്ണ്ട് കറണ്ട് പോക്ക കറണ്ട് ഇല്ല ഇടക്കിടക്ക്
അത തന്നെയ പ്രശ്നം കരണ്ട് ചെറിയൊ മഴ പെയ്താലും കറണ്ട് പോകും ണങ്ങളൾ അവിടെ അതന്നെയാണ് പ്രശ്നം അല്ലേ
ആണ് ആണ്
പി എന്തൊക്കെയാ ഫുഡ് കഴിച്ചോ ആഹാരൊക്കെ കഴിച്ചോ
രാത്രിയിലായിട്ട് കഴിച്ചിട്ടില്ല സമയമായി വരുന്നേല്ലേള്ളൂ ഒരു എട്ടൊമ്പത് മണിയാവും കഴിക്കാൻ
കഴിക്കാനല്ലേ നേരത്തെ കഴിക്കാ ആരോഗ്യത്തിന് നല്ലത് നേരത്തെ കഴിക്കുന്നതാ ഞങ്ങ ഇടക്ക് വ ഡോക്ടറെ കണ്ടിരുന്നു ഡോക്ടർ പറയുന്നത് വെച്ചാല് നമ്മള് ഏഴ് മണിക്കും ഏഴ് മണിക്ക അല്ലെങ്കിൽ എട്ട് മണിക്കുള്ളിൽ ആഹാരം കഴിച്ചിരിക്കണമെന്ന
ഉ ആഹ് ആഹ് ആണ് പക്ഷേ ഉണ്ടല്ലോ പിന്നെ വിശക്കുവ
എങ്ങനാ
കുറച്ച് കഴിയുമ്പോഴുണ്ടല്ലോ പത്ത് പതിനൊന്ന് മണിയാവോ ഉറങ്ങാന അപ്പൊ നമുക്ക്
ആഹ് നമ്മൾ ഒമ്പതര പത്ത് മണിക്കുള്ളിൽ ഉറങ്ങിയിരിക്ക നമ്മളുടെ ഒരു ആരോഗ്യത്തിന് പ്രശ്നം വരുംന്ന പറയണ ഞാന് ഇതുപോലെ ആയിരുന്നു ഒരു മണിക്ക് രണ്ട് മണി ആയാലും ഉറങ്ങത്തില്ല അപ്പൊ അങ്ങനെ വരുമ്പോ ഡോക്ടറെ കാണിച്ചു എന്നുള്ള പ്രശ്നങ്ങളൊക്കെ വന്നപ്പോ ഡോക്ടറെ കാണിച്ചപ്പോ ഡോക്ടർ പറഞ്ഞതാ എട്ട് മണിക്കുള്ളിൽ ഭക്ഷ ഭക്ഷണം കഴിക്ക പത്ത് മണിക്കായിരിക്കും നമ്മൾക്ക് ആഹാരം കഴിക്കുന്ന അല്ലേ
ആണ് രാത്രി എന്തോ കഴിക്കുന്ന ചോറാണോ അതൊ
രാത്രി ചോറ് ഒഴിവാക്കി ചോറായിരുന്നു കഴിക്കുന്നത് തടി കൂടുന്നുണ്ട് വണ്ണം വെക്കുന്നുണ്ട് വണ്ണം വെക്കുന്നത് കൊണ്ട് ചോറ് ഫുള്ളായിട്ട ഒഴിവാക്കി ഇപ്പം ആഹ് ഭാരം കുറയ്ക്കാനുള്ള ആഹാര ആ രീതിയിലേക്ക് പോയേക്കുവാ അപ്പൊ അങ്ങനെ വരുമ്പോ രാത്രി എന്തെങ്കിലും ഈ മുട്ടയും നമ്മളുടെ സലാഡ് പോലത്തെ സംഭവങ്ങളൊക്കെല്ലേ അതൊക്കെ ഇട്ട് കഴിക്കും അല്ലെങ്കിൽ മുട്ട അവിച്ച്കഴിക്കും പൊരിച്ച കഴിക്കും ഓട്സ് ഓംലറ്റ്ന്ന് കേട്ടിട്ടുണ്ടോ ഓട്സ് ഓംലറ്റ് ഉണ്ടാക്കും
ആഹ് ഇല്ല കൊറച്ചൊക്കെ നല്ല പോലൊന്നും അറിയത്തില്ല എന്നാലും ഉണ്ടാക്കും
എന്തൊക്കെയാണ് ഫേവറേറ്റ് ആയിട്ടുള്ള ഇഷ്ടപ്പെട്ട ആഹാരങ്ങളൊക്കെ
ഇഷ്ടപ്പെട്ട ആഹാരംന്നും ഉണ്ടാക്കി തിന്നാൻ അറിയത്തില്ല പുറത്ത്ന്നാ കഴിക്കുന്നത്
ആഹ് പുറത്തൊന്നും കഴിക്കരുത് നമ്മളുടെ ഇപ്പ യു യൂട്യൂബിലൊക്കെ ഒത്തിരി വീഡിയോസ് ഒക്കെ വരുന്നുണ്ടല്ലോ ഉണ്ടാക്കാനായിട്ടുള്ള
ആണ് പക്ഷയുണ്ടല്ലോ എത്ര ഉണ്ടാക്കിയാലും ആ രുചി വരുന്നില്ല
അതെന്തുകൊണ്ടാന്നറിയോ പുറത്തന്നുള്ളതിൽ അവര് കളറും അജിനോമോട്ടോ അതും ഇതൊക്കെ രുചി കൂടാനായിട്ടുള്ള സംഭവങ്ങൾ ചേർക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്കത് കിട്ടുന്ന. പക്ഷെ നമ്മള് ഒരിക്കലെങ്കിലും നമ്മള് അത് രണ്ട് മൂന്ന് തവണ നമ്മളെ വീട്ടില് നമ്മള് വെച്ച് നമ്മള് കഴിച്ചു നോക്കി. ക്കിയ നമുക്ക് പുറത്തന്ന് കഴിക്കാൻ തോന്നത്തില്ല നമ്മടെ വീട്ടിൽ ഇല്ല മുതിർന്നവരൊക്കെ കണ്ടിട്ടല്ലേ ഉം പുറത്ത് നിങ്ങളവിടെ അങ്ങനെ അറിയില്ല ഞങ്ങളവിടെക്ക പുറത്തുന്നന്ന് പോയാല് ആഹാരം കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാ നമ്മളൊക്കെ ഒരു നമ്മളൊക്കെ ഓരോന്നൊക്കെ കഴിക്കുന്ന കാണുമ്പോ അവര് പറയും ഇതെനിക്ക് വേണ്ട ഒരു ഒരു തരം എന്തോ ഒരു വൃത്തിയെട്ട ഒരു സംഭവം കാണും പോലെല്ലേ അവര് പറയുന്നേ. അത് കാരണം വെച്ചാല് അവര് പണ്ട് മുതൽ ലെ പുറത്തുന്ന് നമ്മളെ ഒരു ഇതൊക്കെ തലമുറ വന്നപ്പോഴാണല്ലോ നമ്മള് ഇവിടെന്ന് പൊറത്തുന്നൊക്കെ കഴിക്കാൻ തുടങ്ങിയത് പുറത്തത്ത് പോകാൻ തുടങ്ങിയത് അവരെ വീട്ടന്റെ ഉള്ളിൽ തന്നെ കപ്പയും കാര്യങ്ങളും അതും ഇതൊക്കെ കഴി
പക്ഷെ അവർക്ക്ങ്ങനെ അസുഖങ്ങളൊന്നും ഇല്ലായിരുന്നു.
അവർക്ക് അസുഖം ഇല്ല ഇപ്പൊ ഒരു മുപ്പത് വയസ് ആകുമ്പോഴത്തേക്കും തന്നെ ആവുമ്പഴത്തേക്കും തന്നെ അല്ലെങ്കിൽ ഇരുപത്തഞ്ച വയസ്സ് ആകുമ്പഴത്തേക്കും തന്നെ പി സി ഒ ഡി വരുവാ. ഇരുപത്തിരണ്ടാമത്തെ വയസ്സിൽ പി സി ഓടി
ആ ഉം എല്ലാർക്കും ഇപ്പൊ പിസി പിസി ഓടി തന്നാ ഫാസ്റ്റ് ഫുഡിന്റെ ആയിരിക്കും ഒരുപാട്.
അതെ അത് തന്നെയാണ് ആഹാര രീതി തന്നെയാണ് പി സി ഓ ഡി പി സിഓ ഡിയെ കുറിച്ച് ആ പറയണ്ടല്ലോ പിസി ഓ ഡിയുടെ ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടോ
ട്ടുണ്ട്
ബുദ്ധിമുട്ടുണ്ടല്ലേ ഭാരം വയ്ക്ക്
ആ ഉണ്ടായിരുന്നു ഇപ്പം കൊഴ പ്പ ഇല്ല ഡെലിവറിക്ക് മുന്നേ ഉണ്ടായിരുന്നു
അതെ
ആ
ഉം ഉം അപ്പോ ആ എനിക്ക് ക്ക് പി സ ടി ഉണ്ട് അപ്പോ എനിക്ക് പി സി ടി വന്ന ശേഷം ഓ പത്ത്കിലോ ഒരു മാസം കൊണ്ട് കൂടി
ഓ ഹോ
അപ്പം നമ്മളെ രോമ വളർ ച്ച മീശ വളരുന്നു താടി വളരുന്നു പുരികം ഇതൊക്കെ ഭയങ്കര
അതൊരുപാട് കൂടുമ്പോഴാണോ അങ്ങ അങ്ങനെ വരുന്നത് ഓ അങ്ങനാണ് ഫുഡൊക്കെ കണ്ട്രോൾ ആക്കിയത് ലേ
അങ്ങനെയാണ് ഞാന് ആഹാരം ങ്ങ പിന്നെ നിയന്ത്രിക്കാൻ തുടങ്ങിയത്
ഉ
അന്നിട്ടും നമുക്ക് പറ്റില്ല കാരണം ഫുഡിനോട് ഭയങ്കര ആർത്തിയാണ് ഈ ടൈ ആ സമയത്ത് നമുക്ക് ഈ ഷുഗറിന്റെ പഞ്ചസാരയുടെ അളവും ഭയങ്കരമായിട്ട് ശരീരത്തിൽ അങ്ങനെ വരുമ്പോ നമുക്ക് പാൻസാരയുടെ അളവ് കൂടുമ്പോ തന്നെ ഭയങ്കര ആ ഭയങ്കരമായിട്ട ഡോക്ടർ പറഞ്ഞിരിക്കുന്ന മധുരം കഴിക്കരുത് ഫാസ്റ്റ് ഫുഡ് കഴിക്കരുത് പക്ഷെ അത് തന്നെ കഴിക്ക ൻ തോന്നും നമുക്ക് ഭയങ്കരമായി ക്ഷീണമാണ് അപ്പൊ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ആ ഒരു സ്റ്റേജിലോട്ട് വന്നില്ലായിുന്നന്ന് തോന്നുന്നു
ഇല്ല ഇല്ല ഒരു ആ ചെറിയ രീതിയിലുള്ള സിംറ്റംസ്ന്ന് വെച്ചാ ഈ പരീഡ്സ് കറക്റ്റ് അങ്ങനെ ഇരുന്നിട്ടില്ല് ഇൻ ആ വയറു വേദന ആമ എന്തോ ചെക്ക് ചെയ്തപ്പോ ഇത് ഒണ്ടാന്നറിഞ്ഞതാണ്
അങ്ങനെയ ഓക്കെ
ഉം വേറെന്തോ പ്രശ്നത്തിനായിട്ട് പോയി സ്കാനിങ് ചെയ്തപ്പോ അറിഞ്ഞതാണ് അല്ലാതെ അത ഇതിന്റെ ബുദ്ധിമുട്ട് കൊണ്ടിട്ടല്ലായിരുന്നു പിന്നെ അത് താനെ അങ്ങ് നിയന്ത്രിച്ച് അന്ന് അവര് പറ ചോക്ലേറ്റ് ഒന്നും കഴിക്കരുതെന്ന് പറഞ്ഞരുന്നു
നല്ല പോലെ ഞാൻ ചോക്ലേറ്റ് ഒക്കെ അപ്പോഴാ വിചാരിച്ച തന്നെ മാറിക്കണെന്ന് തോന്നുന്നു
ചിലപ്പോ തന്നെ മാറിയത ഡെലിവറിക്ക് ശേഷം പലർക്കും മാറുന്നുണ്ട്
ആണല്ലേ ആഹ് ആഹ്
ഡെലിവറി ടൈമിൽ എല്ലാവർക്കും അറിയില്ല പക്ഷെ താങ്കൾക്ക് ചിലപ്പോ അതിന്റെ
വന്നേക്കുന്നേ എന്നിട്ടും ആ ആറ് കിലോ മാത്രമേ കുറയ്ക്കാൻ പറ്റിട്ടുള്ളൂ നമ്മളെ ജിമ്മിലെ ഇപ്പ പോയിട്ട് ആ ഭയങ്കരമായ ക്ഷീണമാണ് ആഹ ജിമ്മില് പൊക്കൊണ്ടിരുന്നു ഇപ്പൊ കുറച്ചു നാളായിട്ട് മടിയാ എല്ലാത്തിനോടും മടിയാ ഒന്നും ചെയ്യാൻ തോന്നില്ല നമുക്ക് കിടന്നിട്ട് എണീക്കാൻ തോന്നില്ല എല്ലാവരോടും ദേഷ്യവാ നമുക്ക് എന്താ പറയാ നമ്മളുടെ ചെറിയ കാര്യം പോലും പെട്ടെന്ന് നമ്മൾ അത് പ്രതികരിക്കുമ്പോൾ നമ്മളല്ലേ അങ്ങനെ ചെയ്യുന്നേ നമ്മള ഉള്ളിൽ അത് എന്തോ അതങ്ങനെ തോന്നും. ഇപ്പൊ അതിന്റെ മരുന്ന് ത്തണ്ടിരിക്കുവ അതുകൊണ്ടാണ് ഞാൻ എടുത്തു കൊണ്ടിരിക്കുവാ ആഹാരത്തിന്റെ കാര്യം പറഞ്ഞ പുറത്തനിന്ന് കഴിക്കുന്നത് ദോഷം ആണെന്ന് ഞാൻ ഇതുപോലെ ചെയ്തൊണ്ടിരുന്ന ആളാ പുറത്തുന്നെ കഴിക്കൂ ഇപ്പോ മനസ്സ് കൊണ്ട് തന്നെ കൊറേ നിയന്ത്രിച്ചു ഇപ്പം രാത്രി സലാഡ് പോലത്തെ എന്തെങ്കിലും ആ ഓട്സ് ഓംപ്ലേറ്റ് രാവിലെ ഞാനൊരു ഡയറ്റ് പ്ലാൻ പറഞ്ഞതരുന്നു നിങ്ങക്ക് നല്ലതാണെന്നണ്ടങ്കിൽ നിങ്ങളും അത് തുടർന്നാ കൊള്ളാം ഇപ്പോഴല്ലേ നിങ്ങക്ക് ഈ തടി വണ്ണം വെക്കുന്ന സമയങ്ങളിൽ അത്
ഇപ്പോ ഈ കുഞ്ഞള്ളത് കൊണ്ടേ അവളുടെ പിറകെ നടന്ന് ങ്ങനെ ആണ് ആണ്
പാൽ കൊടുക്കുന്ന കുഞ്ഞാണെങ്കിൽ എനിക്ക് അതിനെ കുറിച്ച്റിയില്ല ഈ ഡയറ്റ് എങ്ങനെയണെന്ന് ഞാൻ ഇപ്പം തുടർച്ചയായി പോയിക്കൊണ്ടിരിക്കുന്നത് വെച്ചാല് ആ എല്ലാം പോഷകാഹാരങ്ങളെല്ലാം അതിൽ ഉൾപ്പെടുന്നുണ്ട് പ്രോട്ടീൻ ഓക്കെ ഉൾപ്പെടുന്നുണ്ട് അതായത് ഞാന് രാവിലെ കഴിക്കുന്നത് രാവിലെ എണീക്കുമ്പോൾ വെള്ളം കുടിക്കും ഫസ്റ്റ് വെള്ളം കുടിച്ചിട്ട് ഓവർനൈറ്റ് ഓട്സ് പറ രാത്രി ഒരു ബൗളിലേക്ക് ലേശം ഓട്സ് ചിയ സീഡ് ആ പാല് ഇത് മിക്സ് മിക്സ്‌ ആക്കും ഇതിലേക്ക് ഡേറ്റ്സ് ഈന്തപ്പഴം അല്ലേ ഈന്തപ്പഴം ഇടും എന്തെങ്കിലും ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ പഴങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കും എന്നിട്ട് പിറ്റേന്ന് രാവിലെ എണീറ്റ് ഇരിക്കുമ്പോ ഇതെല്ലാം കൂടെ നല്ല രീതിക്ക് കുഴഞ്ഞ് നല്ല നല്ലൊരു പരിവത്തിലാവും. അപ്പൊ ഇത് കഴിക്കാം. ആ സമയത്ത് ആ കഴിക്കുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് ലേശം തേൻ ഒഴിച്ചു കൊടുത്താൽ വളരെ നല്ല നല്ലതാണ്.
ഉം
രാവിലെ കഴിക്കുന്നേ. രാവിലെന്ന് പറയുമ്പോ നമ്മളൊരു എട്ട് മണിക്കുള്ളിലെങ്കിലും കഴിച്ചിരിക്കണം. എട്ടൊമ്പത് മണിക്കുള്ളില്. പിന്നെ എടക്ക് നമുക്ക് വെശക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ വരുമ്പോ ചെറിയ ആപ്പിളോ ഓറഞ്ചോ അങ്ങനെ എന്തെങ്കിലും ഒരെണ്ണം കഴിക്ക.
ഓ ഇതൊക്ക നമ്മളല്ല ദോശയെ അപ്പൊ അങ്ങനൊക്ക ശീലി ച്ചതോണ്ട് ഇതൊക്കെ പറ്റുവൊ ആദ്യത്തുള്ള ബുദ്ധിമുട്ട അതെ.
അതെ. നല്ല ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് കരച്ചിൽ വരെ വരുവായിരുന്നു. ഇങ്ങനെയൊക്കെ കഴിക്കുമ്പോ നമ്മള് ചില സ ചില നേരങ്ങളില് നമ്മളീ സലാഡൊക്കെ കഴിക്കുമ്പോ നമ്മളെന്താ ആടാണോ പശു ണൊന്നൊക്കെ തോന്നിപ്പോവും. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു.
ഉം
പിന്നെ ഉച്ചക്ക് ഇതുപോലെ ലേശം ചോറേ എടുക്കാവുള്ളു.
ആഹ് ആഹ് ആ. ഓറ് കുറച്ചിട്ട് കറി തോന്നേം എടുക്കണം അങ്ങനല്ലേ?
അതെ അതെ അതെ അങ്ങനെ തന്നെയ ചോറ് കുറച്ചിട്ട് ചോറ് ചിലർ പറയും ചോറ് കഴിച്ചാല് വ ണ്ണം വെക്കും ചോറ് കഴിച്ചൂട. പക്ഷെ അങ്ങനെയല്ല ചോറ് കഴിക്കണം പക്ഷെ ചോറിന്റെ അളവാണ് നമ്മള് ശ്രദ്ധിക്കേണ്ടത്. ചോറ് നമ്മള് കഴിക്ക തന്നെ വേണം. പക്ഷെ ചോറിന്റെ അളവ് നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം.
ഓ
ഇപ്പം ഇങ്ങനെ ഞാൻ ഇത്രയും പറയുന്നുണ്ടെങ്കില് അത്രയും ബുദ്ധിമുട്ട് ലൈഫിൽ അനുഭവിച്ച് ട്ടാന്ന്.
ഓക്കെ ഓക്കെ മനസിലായി.